നി വടാ പൊക്സിിട്ടുന്നാ
ആഹ് പോക്സിട്ട് ത അതിൽ വന്നാലും അങ്ങനെ പോവല്ലോ ആഹ ഇന്തങ്ങനെ പറഞ്ഞേ കേക്ക എനി താല്പര്യമല്ല എനക്ക്ല്ലത ഒരേ ലെവല ഇങ്ങന കാണാൻ ഇനി ഇഷ്ടമാണ്
ആഹ ഞങ്ങളും തന്നെ വലിയ ഇഷ്ട ല്ലാ പോസിന്റെ കാര്യം ഞങ്ങള കരുതിത് വല രം
ആണ്ടാ അത് വേറെ വേറെ ഇങ്ങനെ നിക്കല്ലോ
ഇങ്ങനെഎന്താ ഒരു അടികൂടെ ഒരു ബ്ലാക്ക് വരുമ്പോ അതൊരു വേറൊ ഇതുപോലെ തോ ആ ഞങ്ങളപ്പോ സി സിറ്റൗട്ട് മാത്രം അങ്ങനെ എട്ട് ട്ടുപിന്നെ ഞങ്ങക്ക് തോന്നി ഡൈനിങ് തോന്നിട്ടോ അപ്പൊ ചില ഇങ്ങനെ വരുന്നുണ്ട് പിന്നെ കുടിട്ട ആഹ് ചളിണ്ട് ചളിഇങ്ങനെ സെഡു കൂടെ നട ആ
ഏ ഇന്നത്തന്നെ ഈ മൂല ഉണ്ടാവുലെഅതത് ചുമര ന്റെമൂല എന്റെറ അങ്ങനെണ്ടേ ആ ഭാഗ ഇതക്കെ ഇങ്ങെ നമ്മെള്തെടച്ച് ഇങ്ങനെ പോവുപോഅവിടക്കെ ഇങ്ങനെ ചെളി ന്റെ
ചെളിണ്ട് ആ അവിടെ അങ്ങനെ വരു അത് ഓക്കെപിന്നെ നമുക്ക് കയ്യ എടുക്കുകൾ ഇങ്ങനെ അവിടെ പെട്ടെന്ന് ചളി വരും ചെയ്യും
ആഹ് ആഹ് ആഹ ഉ ഉ ഇല്ല ഇ നല്ല വെയില
ആ ഉണ്ടാവലണ്ടോ മഴ ഞങ്ങള ഇവിടെയൊക്കെ പോ ഇതിട്ട് കൊറോയി ഇവിടെ അങ്ങനെ തുള്ളിയിട്ട് പോകുള്ളൂ അല്ലാതെ നല്ലവോണംമായൊന്നും കിട്ടലില്ല ഏ ഇവിടെ നമഴയകൊ
ഇന്ന് രാവിലെ നീച്ചപ്പളൊക്കെ മുറ്റത്തൊക്കെ നല്ല വെള്ളം ഉണ്ട് രാത്രി പോയ്ത് അണ്
ഇവിടെല്ല ഇവിടെ ഒന്ന് തുള്ളിട്ടിടുന്നൊണ്ട് ഒരു ചെറിയൊരു എന്ത ഇങ്ങനെ മറ്റത്തു ഇലക്കെഒരു നനഞ്ഞിട്ടോ പായ കിട്ടീട്ട അങ്ങനെയ
ഹസ്ബൻറ് എപള വരാ
ഇഞ് എഴ്മണിആകു ആറര ആവുമ്പോ അവിടുന്ന് പോരും ഇവിടുന്ന് എട്ട് മണി ക്കാവുമ്പോ ഇറങ്ങും ഇങ്ങളെ കാക്കെ
അത് ഞ്ഞി വരണെങ്കി അറരൊക്കാവും
ഏ എന്താ പണി
ചെങ്കല്ലിന്റെ കോറീലാ
ഏ കോറില്ല്ലേ അവിടെ എന്താ വെട്ട്ണാ പണി അതോ
ആ വെട്ട്ണാ ആ പണിആ
ട്ട്ണത് ഏ എട്ത്താണോ അതോ ദൂരണ്ടോ പോകാണ്ട് ആ എപ്പളാ രാവിലെ പോകൊ ആഹ് അവ്ട്ന്ന് ചോറൊ
ഒക്കടണ്ടാവും ഓര്ക്ക് അത് ചായെം കടിച്ചു കടി ആ ചായിം കടിം കുടിച്ചോവും
വെട്ടല്ലും കോറിഅറിണെ ആ കോറിഅല്ലേ ചുമന്ന കട്ടന്റെ കോറിഅല്ലേ
ആഹ് നമ്മള് വീട്ടുക്ക്ണ കല്ലിന്റെ ചെങ്കല്ലിൻ്റെ ആ
ആ ആ ഇങ്ങളെ വീട്ടിലാരെക്കെണ്ട് അ എന്താ കാ കാക്ക
ഇവിടെ കാക്കാക്ക് മൂന്നേട്ടന്മാര്ണ്ട് രണ്ടനിയന്മാര്ണ്ട് മൂന്ന് പെങ്ങന്മാരുണ്ട് ആളെ ആ വ വല്യാ കുടുമ്പ പക്ഷെ ഐനുമാണ്ടി ഇൻ്റോടെ രണ്ട് പൊങ്കുട്യളാ ഞാൻ ചെറ് താണ്
എഹേ പെരീല് രണ്ടാളൊള്ളൂല്ലേ ഇങ്ങളെ വീട്ടില് രണ്ട്
ഇവിടെ കൊറെേ ആൾക്കാര് ഉണ്ടാണ്
കരണ്ടെല്ലം
ഇണ്ട് കൊറേ ആൾക്കാര്
ഉമ്മിപ്പയൊക്കെണ്ടവ്ടെ ആ ഓല്ക്ക് ക ഏഹ് ആഹ് അനിയന്മാരോടെക്കാരം ല്ലേ
ആഹ് ഓര് തറവാട്ടിലെ അവിടെ രണ്ടാൾണ്ടിപ്പൊ നിക്കാൻ വരില്ല വന്നു പോവും ഉമ്മ പത്തപ്പം വരും ഒരിസം
ഹെ എടെത്തന്നെയാ ആ അപ്പൊ പിന്നെ ആ അത് ചെലരങ്ങൻ തന്നേണ് ൻ്റെ ഇമ്മാ ഇവടെത്തമ്മാക്കും അങ്ങതന്നെണ് ഇവടെ മൂത്തച്ചന്റെ പെരിം അട് തന്നെയാണ് തൊട്ടടുത്ത അല്ല എന്നാ ഞങ്ങക്ക് കുറച്ചൂന്ന് നടന്നാൽ മതി വലിയ ദൂരമൊന്നുല്ല അപ്പ ഇങ്ങനെ അങ്ങോട്ടും പോകും ഇങ്ങോട്ടും പോകും ഇവിടത്തെ കുട്ടികൾ സ്കൂളില്ലാത്ത സമയതേക്ക അങ്ങട്ടും അത് കാരണം അങ്ങോട്ട് പിന്നെ ഒല്ലം കൊണ്ട് അങ്ങോട്ടൊ ഒന്ന് പോകും ആഹ് കുട്ടികളെ നിക്കൂലാ ഇന്നു പിന്നെ അവിടെ ഇവിടെ കഴിക്കണ നിക്ക ചെലപ്പ ഇപ്പല്ലേ അപ്പ നോക്കാതെ ഈ പറഞ്ഞ് പോയതാണ് കാക്ക ചെറിയ കുട്ടിയിനന്ന് പോയത്
ആഹ് രണ്ടാള രണ്ട് കുട്ടികളന്നേയുള്ളൂ
കുട്ടിയള
അല്ല
ഇവരും ഇവിടെ അല്ല ഇവിടെ ഉമ്മാക്ക് രണ്ട് പെണ്ണും രണ്ട് ആണും ആണ് എൻ്റെ മാപ്പിളയാണ് ചെറുത് പിന്നെ രണ്ടേട്ടത്തി കുട്ടികളും ഒരു ഏട്ടനും ആണ് എട്ട ആഹ് കല് ഓരോ പെങ്ങാമാരൊക്കെ കല്യാണം കഴിഞ്ഞു ആ ന്താ ഏട്ടനും തന്നെ കുട്ടിളും മൂന്ന് കുട്ടിൾ ണ്ട് അല്ലെ കാക്ക ഇവിടല്ല
ആ പിന്നെ നാത്തൂമാര് നിക്കാ വേരല്ണ്ടോ
എന്താ ഒരാൾ സാ തന്റെ മാപ്പിള ഇവിടെല്ല അപ്പൊ പിന്നെ ഒരു ലീവൊ ദ്രസ് പൂട്ടിയാലൊക്കെ വെരും അപ്പോര് ന്താ ആറിസം ഒരി സൊക്കെ നിന്നിട്ടാ പോക മറ്റൊല് പിന്ന പിന്നെ എന്ത അളിയാക്ക ഇവിടെണ്ട് നാട്ടിൽ പണിയെടുക്കുന്ന ആളാണ് അപ്പോ പിന്നെ വ ൊക്കെന്ന അങ്ങനെ പോകും അല്ലാതെ പേർന്നക്കോ അങ്ങനൊക്കെ ഉള്ളൂ അല്ലോ
ആഹആ ഇട്ട് പോല്ലേ
ആഹ് ഞാൻപ്പോ ഞാന് തന്നെ ഇപ്പൊ സ്കൂള ഒ ആക്കിയതൊണ്ട്ിണ്ട് ന അല്ലെങ്കിൽ പേ കഴിഞ്ഞു പ അ പര കറിയപ്പോ പേര കേയട്ട്ണിന്റെ ന്റെ മുന്നേക്കെ ഇങ്ങനെ ഒരാഴ്ച അഞ്ചു സൊക്കെ നന്നീു ഇപ്പോൊ എ പരയപ്പോ പിന്നെ നാലീസ ആ അത് ഇപ്പോ ചുരുങ്ങി രണ്ടസായി ഇനിപ്പോ മദ്രാസ ഒർന്ന ആ ത്രിണ്ടാവൂല മദ്രാസക്കെ ആക്കിയ ഉ പിന്നന്നെ പോയി പോയ
പക്ഷെ ഒരു ദസത്തെ ക്ലാസ് ആിട്ട് കാര്ം ല്ല ഞമ്മള് പറഞ്ഞടുത്ത തീറീല
ഉം അവക്ക് ആ മറസ് സ്കൂന്ന് കിട്ടണം പഠ
ട്ടോ കാര്യല്ല
ആ ആയിത്തേനെആണ് അങ്ങനെ അ ങ്ങള് പോയിഞ്ഞോ വീട്ടിക്ക് പോയിഞ്ഞ പരുന്നാൾക്കഓയതാ അതതിന്റെ കഴ ആഹ് ഞൻ തന്നെ എറെ അനിയന ണ്ട് ഒരു താത്തിീരനിയന ഓ പഠിക്കാൻ പോണത് ഇെപ്പ പോഓന് ഇങ്ങനെ എന്താ പഠത്താൻ വീ ഒട്ടക്ക് പഠിച്ചീന കഴിഞ്ഞ് പിേ ജോലിക്ക പോണംന്ന് പറഞ്ഞക്കേ അപ്പം കഴിഞ്ഞ ആഴ്ചയന് മുന്നത്താഴ്ച പോല എന്താ ശനിയാഴ്ച പോയി ഇങ്ങാണ്ട് ഞായറാഴ്ച പോ പൈീസ എന്ത ബല അപ്പൊത്തിന് പിന്നെ ഇവിടെ ഒരു മര മരണം ഉണ്ടായി അപ്പൊ പിന്നെ വൈകുന്നേരം പോയിേറത് രാവിലെ തന്നെ പോണം ഇവിടെ എടുത്ത് അപ്പൊ പിന്നെ ആ നിക്കറ് അങ്ങനെ കഴിഞ്ഞു അങ്ങനെ ആയച്ചീല പോകാം ആഹ് ശരി നേരക്കഞ്ഞി പോകുക അങ്ങനെ മദ്രസ മദ്രസക്കാക്കെ കൊഞ്ചുല്ല അപ്പൊ പിന്നെ മ് മ് ങ്ങളെ ചെറിയ കുട്ടിനെ ആക്കിയോ മദ്രസ ക്ലാസ്സിൽ പോണ്ടോ
ആഹ് ഓൻ രണ്ടാം ക്ലാസിലന്നെ ആഹ് ആഹ്
ആഹ് എന്തെഞ്ഞി രാത്രിക്കൊക്കെ ക്ക്
രാത്രിയ്ക്കൊക്കെ ഇതന്നെയാണ് ആഞ്ഞി എന്തേം മുട്ടെ പപ്പടം എന്തെലൊക്കെ പൊരിച്ചു പച്ചമീൻ എന്ന ഇപ്പ അങ്ങനെ വില കൂടിയപ്പോ അങ്ങനെപ്പ കൊറയായി വാ അപ്പോ ചിക്കൻ കൊണ്ടുവരലാണ് അപ്പോത്രദിസം ക്കെ ഇന്ന് ഉണക്കമീൻ മതിയായിരുന്നു അപ്പൊ നല്ല വിലയാണല്ലോ മടുപ്പും ആഹ് നല്ല വിലയാണ് അപ്പ എല്ലാരെല്ലാം ചിക്കനാനിണ്ടാവാ അത് കൊണ്ടുവരും ഇന്ന് ഞാൻ പറഞ്ഞ് ഉണക്കമീനായി ഇന്നും നാളെയും ഇനിയിപ്പോ മറ്റന്നാള് നോമ്പല്ലേ അപ്പ പിന്നെ ചി ക്കം വാങ്ങാനായില്ലേ അച്ചമീനൊന്നും തീരെ നല്ല വിലയാണ് കൊറച്ചുണ്ടാവുള്ളൂന്ന് പറഞ്ഞാണ്ടേ
ആഹ് ഞാൻ നമക്ക് തന്നെ കുട്ടികൾ തിന്നാണെന്നുണ്ടെങ്കിൽ പിന്നെ ആണ്ടാകൂല്ലാലോ പിന്നെ അതാണ് ഇവിടെന്ന് തന്നെ ഞങ്ങള് വാങ്ങിയാ രണ്ട് മൂന്നീസത്തിന് ഇണ്ടാകും കുട്ടികൾക്ക് വല്ലാതെ തിന്നൂല വലിയോരെന്നെ ഞങ്ങളെന്നെ വല്ലാതെ ഒരു പേരിനെടുത്ത് ക്കോളും അപ്പൊ പിന്നെ അങ്ങനെ രണ്ടീസത്തിനൊക്കെ ഉണ്ടാവും വെലയാ ണം വാങ്ങാനും തോ
ആഹ് നല്ല വില ഇനിയിപ്പോ മറ്റന്നാൾ എന്തേലും ഒക്കെ ഇണ്ടാക്കാൻ വേണ്ടിയല്ലോ നോമ്പല്ലേ ഉം ആഹ് ആഹ് നോൽക്ക്ണില്ലേ? കര്ത്ണ്ട്
വെന്ത് അതെ ഒന്നും മുതലേ നോക്കാനൊക്കെ പൂതിണ്ടായിന് പക്ഷേ എന്താ ഇഞ്ഞ് അപ്പത്തിന് കൊഴങ്ങോ ഒക്കൊരു-
കൊയങ്ങും ശരിന്നെ. ചെലോരല് നോൽക്കണോലൊക്കെ ഉണ്ട്
ഇണ്ട് ആ എന്റെ ഉമ്മയും ഒക്കെ നോക്കും. ഉമ്മ നോക്കും ഉമ്മ ഒന്ന് തൊട്ടേ നോക്കണ്ട്. ഉമ്മാക്ക് നോമ്പാ അവിടെ നണ മടിയാണ് പിന്നെ ഒക്കപാടെ കജ്ജും എല്ലായിത്തും പിന്നെച്ച തലവേദന ഉണ്ട മൈ ഗ്രൈന്റെ വേദന ഉണ്ട്. അപ്പൊ നീ ഭക്ഷണം കഴിക്കാതായിട്ട് ഇഞ്ഞ് കൂടുക അല്ലെങ്കില് ച്ച് വേദന ഇ ണ്ട് അപ്പഞ്ഞ് അയിന്റെതും ഇങ്ങനെതാക്കണ്ടല്ലോ കരുതി അപ്പ പിന്നെ നോ
ആ അത് നല്ല വേദനയാ പറയുന്നകേക്കാ
ഉം പെരും വേദനയാണ്.
ഏ
ഇല്ല, വേദന ആയാലൈ ഇഞ്ചിപ്പം അഞ്ചാറു മാസായി തുട ട്ട് ഞാൻ നീർക്കെട്ടാണ് കരുതി അങ്ങനെ നടക്കേനി ഇപ്പൊ എന്താ ഗവൺമെന് ന്റിലങ്ങനെ കാട്ടും പിന്നെപ്പോ ഡോക്ടർമാര് ഇ എൻ ഡി കാട്ടിയപ്പോ പറഞ്ഞു മൈഗ്രൈന്റെ വേദനയാണെന്ന് പറ
ഏ അപ്പൊ ഈ മരുന്നില്ലേ
മരുന്ന് കുടിച്ചാൽ ഒന്നും അത് അങ്ങനെ പെട്ടെന്ന് കുറവാകൂല. അങ്ങനെ ആക്കുമ്പോലെ കുറഞ്ഞോള്ളൂ ആ അപ്പൊ ഒരാഴ്ചത്തേക്കു മരു ന്ന് തന്ന് പിന്നെ അഞ്ഞ് രണ്ട്മൂന്ന് ന്ന് മാസം കുടിച്ചണ്ടേരിന്നും പറഞ്ഞു. അതൊന്നും കുടിിച്ച ് അങ്ങനെ വലിയ മാറ്റമൊന്നുംല്ല അത പേടച്ചീന് മൈഗ്രൈന എല്ലാംക്ക കെട്ടീ തലവേദന ണ്ട് പേടിയാണ് എന്തായാലും വേറെ തലം തൊുള്ളില ഉണ്ടോ എന്നുള്ള അറിയല്ലേ അതും പേടിയാണ് ഉ എന്നിട്ട് നിങ്ങളെ പേര് പുതിയത്പ്പ വെ
ആ ഒരു ആറു വർഷൊക്കായി
ഏ അന്ന അക് അപ്പോക്സി ഇട്ടങ്ങല്ലേ
ആഹ തന്ന തന്ന അന്ന് അങ്ങനെ അങ്ങനക്ട് എറങ്ങിട്ടൊന്നുല്ല പക്ഷെ ങ്ങനെ പലരും പറഞ്ഞു പറഞ്ഞട്ഡീ ച്ച ഈ പണിക്കാരേ പിന്നെ അന്ന് ഇന്ക്ക് ഭയങ്കര സങ്കടം ഇതുക്കാന് പിന്നെ എല്ലാരും ഇട്ട് കണ്ടപ്പോ പിന്നെ സമാധാനായി ആണ് പക്ഷെ അതിങ്ങനെ വേറെ വേറെ കള്ളി കള്ളിയായി നിക്കും ക്ക് അത് ഇഷ്ടല്ല ഒരേ ലെവ
ആണ്ലെ ഹാ ചിലോർക്കൊന്നത് ഇഷ്ടാണ് ഞ മ്മള ബ്ടെ അയ്ലൊ ക്കൊത്തൊക്ക ഇങ്ങനെ ഒരു ബേധപ്പെ ട്ട്ണോലു മുയുവനും ആ പോസ്റ്റ്ക്കാണ് അപ്പ അത് കാണുമ്പോ ഇങ്ങനെ തോന്നും അങ്ങനെട്ടാ മതീനെന്നും ഹാൾ ഇപ്പ അങ്ങനെ പറയുപ്പ കാക്കെക്കെ നമ്മക്കും ഹാൾ ഇട്ടാ മതിനില്ലേ റയും റയും ഞ്ഞി നമ്മുക്ക് ആ ചുരെല്ലാം കുത്തി പൊ
പ്പൊ ആ അതെന്നെ
അയിനൊക്ക കജ്ജനോരാണേയ് തെര കേടിലായിരുന്നു ഇതുപ്പ ഞമ്മളെകൊണ്ട് കജൂലാറയും ഉം
ഉച്ചക്ക് ഒറങ്ങല്ണ്ടാ
ഉച്ചക്ക് ചെലപ്പോ ഒറങ്ങും ചെലപ്പോ ഒറങ്ങൂല പ്പൊ സ്കൂൾക്ക് പോക്ക് തുടങ്ങിയോണ്ട് ച്ച് ഉറങ്ങാനൊരു പേടി ഞാൻ നീച്ചാനായിട്ട് മറന്നാലോ
ആ വണ്ടി മുന്നിക്ക് വരോ
ഇല്ല കുറച്ചങ്ങട്ട് പോണം ഒരു രണ്ട് മൂന്ന് പേരെ രണ് ഒരു പേരാ പിന്നെ കുറച്ച് തരാ ആ കയ് ആ ഒടനെ മെയിൻ
ബസ്സാ?
ആ ഉസ്കൂൾ ബസ്സാണ്
ആ
അപ്പന് ആകെ തെഹനെ
മ്